കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞോ
ആഹ് ഫുഡ് കഴിചൊ കറിയ എന്ത്‌ വെച്ച്
കറി ഇന്ന് മീ
ഹലോ എടക്കേ എടക്ക് വിട്ടു വിട്ടു പോന്നു
ആണോ റേയ്ഞ്ചുള്ള എവിടെയാ നിക്കണത്
ആഹ്
മീൻ വെച്ചു ഇന്ന്
ആഹ് ആഹ് ആഹ് ആഹ് മീൻ കറിയ ആഹ് ആഹ് ആഹ് ആഹ
അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെ ചൂട മീനില്ലേ
ആഹ്
ആഹ് അത് വറുത്ത് രസവും
ഓഹ്
കറി വെക്കാൻ നിന്നില്ല അല്ലാതെ തന്നെ ഒരുപാട് ജോലി ഒണ്ടായിരുന്നു
അതെയോ മക്കളൊക്കെയോ
രണ്ടു പേരും ഒണ്ട് അമ്മ അച്ഛനും ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് ഇന്ന് കൊണ്ടുപോയില്ല
ആണോ ഉച്ചക്ക് ഒറങ്ങുവോ അവര് രണ്ടാളും
ഒരാളെ എളയാളെ ഒറക്കാൻ കെടത്തി മൂത്താള് അങ്ങനെ ഉച്ചക്ക് ഒറങ്ങാറില്ല തൂ വല്ല വയ്യാഴ്മയോ പിന്നെ എന്തെങ്കി ആൾക്ക് തോനണം ഒന്ന് ഒറങ്ങണോങ്കി
ഓഹ് ശരി ശരി
പിന്നെ
ഇന്ന് മഴയുണ്ടാ
ഇന്ന് നല്ല വെയിലാണ് അതുകൊണ്ട്- തുണി നല്ല വെയില ഇന്ന് മഴ പെയ്തില്ല ഹലോ കേക്കവാ
ആഹ് ഇവിടെയും നല്ല വെയിലാ ഞാൻ ഇപ്പൊ തുണികളൊക്കെ ഒന്ന് പൊറത്ത് ഒണക്കാനിട്ട്
ആഹ് ഞാനും കഴുകി ഇപ്പയിങ്ങോട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ
ആഹ്
അങ്ങനെ നല്ല കാറ്റിന്റെ സൗണ്ട് ഉണ്ട്
ഹലോ
ഹലോ കേക്കാവോ ഹലോ ഹലോ ഹലോ